ആഹ് ആഹ് കേക്കാം നീ എവിടായ്രുന്നു
ഞാൻ ദാ കൊറച്ച് പരിപാടികളിലാരുന്ന് തയ്ക്കാനെക്കെ കൊറച്ചൊണ്ടാരുന്ന് അതൊക്കെ എടുത്ത്വെച്ച് തയ്ക്കായിരുന്നു
ആഹ് തയ്ക്കുവാല്ലേ നീ ഇങ്ങനെ പൊറത്ത് തയ്ച്ചക്കെ കൊടുക്ക്വോ അതോ നിന്റെ കാര്യങ്ങൾ മാത്രേ ഇങ്ങനെ തയ്ക്കുവോള്ളോ
ഞാൻ സ്വന്തവായിട്ട് ചെയ്തതേള്ളൂ പൊറത്ത് ചെയ്തു കൊടുക്കാൻ അത്ര കോൺഫിഡൻസില്ല സ്വന്തയിട്ട് തയിച്ചൊന്ന് റെഡി ആയിട്ട്
ആഹ് ഞാനാണെങ്കിപ്പം ഇവിടെ അടുത്തൊള്ള വീടുകളിലൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവരുമ്പിങ്ങനെ ഷേപ്പക്കെ അടിച്ച് കൊടുക്കും പിന്നെ ചെറുതായിട്ടെക്കൊരോന്ന് തച്ച് കൊടുക്കും അപ് പ്പത്രല്ലെ അടുത്ത വീടുകളിൽ വ്ടെ നമുക്ക് പര്ചള്ളതക്കെ ആമ്പേം കൊണ്ടുവരുമ്പോ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷ കൊറച്ചൂടെ സമയെട്ക്കും ഞാൻ ചെയ്യാൻ അങ്ങനെട്ക്കും
നീ ശെര്ക്ക് പറഞ്ഞ പൊറത് പൊറത്തുപോയ് പഠിച്ചിട്ടൊന്നുല്ലല്ലോ അല്ലാതെ സ്വന്തായിട്ട് പഠിച്ചതല്ലേ ഇത്
ആഹ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് വരികയും ഇ ഇങ്ങനെ ഓരോന്ന് റീൽലൊക്കെ ഇങ്ങനെ ഓരോ ടിപ്പൊക്കെ ക ന്തോ അങ്ങനെയൊക്കെ പഠിച്ചയാ പക്ഷേ നമ്മള് സേവെയ്ത് വരുമ്പം അത്യാവശ്യംപ്പ ഓക്കെ ആന്നൊണ്ട് നിലവിലിപ്പ അത്യാവശ്യം നല്ല രീതിക്ക് തയ്ക്കത്തില്ലേ കൊറേക്കെ തയ്ക്കുമ്പങ്ങനെ പൊറത്തൊക്കെ പൊറത്തൊക്കെയന്നുള്ളത ക്ക മേടിക്കുമ്പ നല്ലതാ അപ്പൊ നമക്കൊര് വരുമാന മാർഗോം ആവല്ലോ
ആണ് ഞാൻ കൊറച്ച്നാള്‌ പോയി പഠിച്ചിട്ടൊണ്ടാര്ന്നു പക്ഷെ പിന്നെ അതൊക്കെ വിട്ട് ക്ലാസ്സിനൊക്കെ പോയി അല്ലാതെ പഠിക്കാൻ പോയ എപ്പളെ പിന്നെ ഇതൊക്കെ അങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് കൊറേ നാളായി ഞാൻ തയ്ച്ച് ഇപ്പൊ അത്ര പോരാ. പിന്നെ പോക പോക റെഡിയാക്കി എടുക്കാം
ആഹ് അത് ശരി. ഇപ്പഴാണെങ്കിൽ താ അപ്പറത്തെ വീട്ടിലെ ഒരു തെക്കാനായിട്ട് ഒരു സാരി കൊണ്ട് വന്നായിരുന്നു അന്ന് ഞാനത് ഇവിടെ വെട്ടി വെച്ചേക്ക്ണ്. പക്ഷെ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാന് ഇതുവരെ തയ്ച്ച് അങ്ങനെ ചെറുതായിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ അവിടെവിടെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട്
അതാണ് അറിയെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗാ ഇത്. എനിക്ക് ഒന്നും കൂടെ ഒന്ന് പെർഫെക്ഷൻ പോരാ നമ്മള് പുറത്ത് കൊടുക്കുമ്പോ കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കണോല്ലോ
ആ എനിക്കും ആദ്യം അങ്ങനൊയിരുന്നു. പക്ഷെ നമ്മള് കൊറച്ചൊക്കെ തയ്ച്ച് വരുമ്പോം കുഴപ്പമില്ല പിന്നെ ഇപ്പ ഞാൻ അല്ലാണ്ടുള്ള ഓർഡേഴസ് ഒുന്നും ഞാൻ എടുക്കുന്നില്ല. ഇതിന്ന് കുറച്ചുകൂടി ഇതാവുകവാണെങ്കിൽ ഷോപ്പ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണംന്നുണ്ട് പക്ഷെ അറിയത്തില്ല ഇതൊക്കെ പ്ലാനിങ്ങിലേ ഉള്ളൂ നിനക്ക് അങ്ങനെ പ്ലാന് ഒക്കെയുണ്ടോ ഒരു ഷോപ്പ് തുടങ്ങണം എന്നൊക്കെ
ഹലോ
ആഹ് കേക്കുന്നില്ലേ ടീ
എന്തോ ലാസ്റ്റ് ചോദിച്ചേ
അല്ല നിനക്കിങ്ങനെ പ്ലാനൊക്കെ ഉണ്ടോ ഇങ്ങനെ ഷോപ്പ് തുടങ്ങുന്നയൊക്കെ
എനിക്കിങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ ഇത് തുടങ്ങാനൊന്നും പ്ലാനില്ല. അല്ലാതെ മറ്റേ ഓൺലൈൻ ബൊട്ടീക് ഒക്കെ ഉണ്ടല്ലോ അതുപോലൊന്ന് തുടങ്ങിയ കൊള്ളാന്നുണ്ട്
ആ അങ്ങനെയല്ലെ. ഉം വേണെങ്കി ഇവിടെ തന്നെ ഒരു ഷോപ്പ് ഇവിടെ ജംഗ്ഷനിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണെന്നുണ്ട്. നമ്മള് ഒരു പാട് കല്യാണ വർക്കുകളൊക്കെ കിട്ടോല്ലോ പിന്നെ ഇങ്ങനെ വർക്കൊക്കെ ഇങ്ങനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ടൊക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റിച്ചിങ് അതുപോലെ എന്തെങ്കിലും ചെ ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ
ആഹ് ഞാൻ നിന്റെ നിന്റെ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ കണ്ടാരുന്നു നന്നായിട്ടുണ്ടായിരുന്നു. അത് നീ പോയി പഠിചതാണോ അതോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നാണോ
അത് ഞാൻ സോഷ്യൽ മീഡിയയി ൽ നോക്കി ചെയ്തതാ. അത് പക്ഷെ അന്ന് ചെയ്തതൊന്നും അത്ര പെർഫെക്ട് ഒന്നും ആയിട്ടില്ല. അത് ഞാൻ കൂടുതലും തയ്ക്കുന്നയല്ലാണ്ട് ഒട്ടിക്കുന്ന ആ ഒരു രീതിക്കല്ലേ ചെയ്ത് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് പഠിച്ച് ഒരു ഫീലുണ്ട് ഇനി ചെയ്യത്തില്ലേ ഇതേപോലെ
ഞാന് ചെയ്തിട്ടുണ്ട്. ഒരു ടൈമിലൊക്കെ ചെയ്യുവായിരുന്നു. മുത്തുകളും ഒക്കെ സീക്വൻസ് ഒക്കെ വെച്ചിട്ടെ. പക്ഷെ എനിക്ക് എല്ലാം മടുപ്പായിരിക്കും
ഇവിടൊണെങ്കി ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് ഞാൻ ആ സാധനങ്ങളൊക്കെ മേടിച്ചത് ഉം ഇവിടെ അടുത്ത ഷോപ്പുകളിലൊക്കെ ഇതിന്റെ പല പല ഐറ്റംസ് ഒക്കെ ഉണ്ട്. അന്ന് ഞാൻ വളരെ കുറച്ച് മാത്രം വെച്ചിട്ടാ അത് ഒക്കെ ഞാൻ ചെയ്ത്
വിലയുണ്ടല്ലേ ഇതിനൊക്കെ
ഉം എന്തോന്നെടീ കേട്ടില്ല
ഈ മുത്തുകൾക്കും കല്ലിനൊക്കെ
ആഹ് നീ പറഞ്ഞത് ക്ലിയർ ആയില്ലെടീ ഒന്നൂടി പറയോ
ഹലോ
ആഹ് പറഞ്ഞോ
അല്ല ഇതൊക്കെ അത്യാവശ്യം വിലയുണന്ന കടയില് മേടിക്കാൻ പോുമ്പളെ
ആഹ് വിലയുണ്ട് പിന്നെ നമ്മള് ചെറിയ ചെറിയ കുറച്ചായിട്ട് എടുക്കുമ്പോ വലിയ വെലയായിട്ട് ഒരു ബ്ലൗസിനും ഒരു ടോപ്പിനും എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കി കുഴപ്പം ല്ല. പക്ഷെ എടുക്കുമ്പത്തേക്കും കുറെ മേടിക്കണം അല്ലോ. പിന്നെ ഒന്ന് രണ്ട് കുഴപ്പല്ല. നമ്മള് പല കളർലും പല സൈസിലൊക്കെള്ള പല ഡിസൈൻലൊക്കെള്ള ഏല്ലാകൂടി എടുക്കുമ്പോ അത്യാവശ്യം നല്ലെരൊമൌണ്ട് ആകും പഷ്നംളങ്ങനെമേടിച്ച് വെച്ചാലും നമക്ക്കൊറേ - പിന്നെപൊറത്ത് കൊടുക്കുവാണെങ്കി നമ്മള് തയ്ക്കുന്നേന്റം വർക്കെയ്യുന്നേനു എല്ലാത്തിനുങ്കൂടി അത്യാവശ്യംനല്ല എമൗണ്ടാവും അപ്പ നമ്മളെയ്ന്നെ ചെയ്യുവാണെങ്കി അത്രേം എമൗണ്ടൊന്നു ആവത്തില്ലല്ലോ
ആണാണ് ഇപ്പൊ ഒരു കല്യാണത്തിനൊക്കെ ഓരോത്തര് ബ്ലൗസെയ്യുന്നത് അയ്യായിരം രൂപയ്ക്ക്യാ ആ ഒരു വർക്ക് മാത്രം
ആഹ് അതാ അപ്പനി അത്യാവശ്യം നല്ലൊരു നമ്മള് ബിസിനസ്സായിട്ടൊക്കെ തൊടങ്ങുവാണെങ്കി അത്യാവശ്യം നല്ലൊ രു വരുമാനമാർഗ്ഗംകൂടിയ കാര്ണം ഇത്രേം പൈസയൊക്കെ നമുക്ക് കിട്ടുന്നൊണ്ടല്ലോ ഇങ്ങനെവർക്കേയ്യുന്നത് പിന്നെ കൊർച്ച് സമയം എടുത്തുവേണം ചെയ്യാൻ കല്യാണ വർക്കൊക്കെ ആവുമ്പോ നല്ല വർ ക്കക്കെ എവര് ചെയ്യാൻ പറയും അപ്പനമ്മൾ അത്രേം എഫേർടിട്ട് ചെയ്യണം അങ്ങനൊക്കെയുണ്ട് പിന്നെ ഒന്നും തെറ്റാനൊന്നും പാടില്ല കാര്ണം കല്യാണവർകൊക്ക്യാവുമ്പൊ അങ്ങനെ കൊർച്ച് റെസ്പോൺസിബിളായിട്ട് ചെയ്യണോന്നെ ഒള്ളു
എന്നാ നമുക്ക് അത്യാവശ്യം നല്ല അറിവ് ഒണ്ടായിരിക്കണം അതിനെ പറ്റീട്ട് അല്ലാതെ പരീക്ഷിക്കാൻ പറ്റാത്തില്ലല്ലോ വേറാൾ ര്ടെ ബ്ലൗസിലൊന്നും
പരീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ കൊടുക്കുന്നയാമ്പൊ നമുക്ക് ഒട്ടും എന്തേലും തെറ്റിപ്പോയാലൊന്നും പറയാനും പറ്റത്തില്ല അപ്പം അതൊക്കെ എനിക്ക് എമ്പ്രോയ്ടറി വർക്കൊക്കെ ചെയ്ത് കൊട്- കൂടി കുർച്ചൂടി നല്ല രീതിക്ക് പെർഫെക്ട് ആയിട്ട് ചെയ്യണോന്നുണ്ട് പിന്നെ എക്കെ കുഴപ്പില്ല പിന്നെ എന്റെ പഴേസാരികളൊക്കെ എടുത്തിട്ട് ഓരോന്നക്കെ മേക്ക്ഓവറെയ്തിപ്പൊ റീൽസിനെക്കെ കാണാലൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യണോന്നൊണ്ട് ഇനിയങ്ങനെങ്ങ- ഏത് മെഷിനാണ് ഉപയോയിക്കുന്നേന്നൊ
പശേ ഇതൊക്കെ ഒട്ടിക്കാൻ
പശ ആഹ് പശ ആഹ് ഡി സെവൻ തൗസന്റെന്ന് പറഞ്ഞിട്ടരു ഗ്ലൂ ഉണ്ട് അതാഞാനിപ്പൊ യൂസെയ്യുന്നെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള എല്ലാരും അത് തെന്നെയ യൂസെയ്ന്നെ ഉം ആ പക്ഷെ നല്ല രീതിക്കൊട്ടും നല്ലതാ ഞാൻ അത് ഒരു റീലി കണ്ടിട്ടാ ആ ഒരു പശ യൂസെയ്ണെ കണ്ടി
ഉം ഉം അത് ഓഫർനൊക്കെ ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിലൊക്കെ കെടക്കന്നകാണം മേടിക്കണം
ഉം എനിക്കൊന്നത് നമ്മള് ഓഫ്ലൈനായിട്ട് മേടിക്കുവാണെങ്കിലും വെല്യെ പൈസയൊന്നും ആവൊര് ആഹ് ആഒരു കുലോലിറ്റി ഒണ്ടെന്ന് തോന്നില്ലേ ഞാനന്ന് മേടിച്ചേന് എഴുപത് രൂപേന്തോ ആയിട്ടുള്ളൂ അപ്പം ആഹ് അപ്പനമ്മളോ ൺലൈനായിട്ട് മേടിക്കുന്നേന്ന്യ നല്ലത് ഓൺലൈൻ ആണെങ്കിപ്പം ഡെലിവറി ചാർജ് കൂടി ആവൂല്ലോ
ഉം ഉം അത് ശെരിയാ
അപ്പം ഓഫ്ലൈനായാലും നല്ലത് കിട്ടും ഞാൻ കോംബോ ഓഫർനൊക്കെ കെടക്കുവാണെങ്കി ഓൺലൈൻ ആയിട്ട് നോക്കുന്നെ നല്ല
ഈ എംബ്രോയ്ഡറിചെയ്യുന്ന ചെറിയസ് ഒരു സൂചിയൊണ്ടല്ലോ ഇത് ചെയ്യുന്ന മോഡല് അതൊക്കെ വെച്ചിട്ടാണോനി ചെയ്യുന്നേ
ആഹ് ചെറിയ സൂചീന്ന് പറയുന്ന മറ്റേ ആഹ് നൂല് വെച്ചിട്ട് ചെയ്യുന്ന അതിന്റെയാണോതോ ഉം ഈ കല്ലൊക്കെ വെച്ചുടിപ്പിക്കുന്ന അതാണൊനി ഉദ്ദേശിക്കുന്നെ
കല്ലൊക്കെ വെച്ച് ചെയ്യുന്ന അത് വേറെ എന്തോ ഒരു നോർമൽ രീതീലല്ലതിരിക്കുന്നേ
ആഹ് ആഹ് ആഹ് എനിക്ക് മനസ്സിലായ് മനസിലായ് നമ്മള് മറ്റേ അവര് ഇതില് വെച്ച് അടിന്നും മുകളീന്നുങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി മുത്തെടുക്കുന്നെ അതല്ലേനി ഉദ്ദേശിച്ചെ ഒരൂ
ആഹ് അത് തന്നെ
ആഹ് അതിവിടെ ഞാൻ മേടിച്ചിട്ടൊണ്ട് ഷെ ഞാകൂടുതലു അല്ലാണ്ട് ഉള്ള സൂചി വെച്ചിട്ട് ചെയ്യുന്ന പോലത്തേ ചെയ്ട്ടുള്ളൂ അപ്പേയും അത് എനിക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യ അത് യൂസ് ചെയ്യേ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഒന്നും ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അത്ര ഇതായിട്ട് വന്നിട്ടില്ല
എനിക്കും അത് വെച്ച് ചെയ്യാ അറിയത്തില്ല ഞാൻ നോർമലാ ആയിട്ടുള്ള സൂചി വെച്ചാ ചെയ്യാ അല്ലെങ്കി ഇതുവരെ ഒട്ടിച്ചിട്ട്ല്ല കുഞ്ഞ് കനം കുറഞ്ഞ സൂചി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യും.
ആഹ് ഞാന് പിന്നെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞന്ന് നീ പറഞ്ഞ പോലെ കനം കുറ സൂജി ഇട്ട്ട്ട്ണ്ട് മറ്റെ സൂജി വെച്ച് ട്രൈ ചെയ്ത് നോക്കി ല്ല പക്ഷെ അത് കോറച്ചൂടി എള്പ്പാ ന്നൊക്കെ പറയ്ണോ കേക്കാ
നിന്റെ ആ ചോമന്ന ബ്ലൗസിലുള്ള വർക്ക് നല്ലതായിരുന്നു അത് നീ ആദ്യമായിട്ട് ചെയ്തതല്ലേ?
ആഹ് അത് ഞാൻ ആദ്യയിട്ട് ചെയ്തതാ അത് പിന്നെ ഒട്ടിക്കുന്ന ആകുമ്പോ നമുക്ക് വല്യ മിസ്റ്റേക്ക് വരത്തില്ല തോന്നെ ആ പിന്നെ അല്ലാണ്ട് നമ്മള് തയ്ക്കുന്ന കഴ്ക്കാ കുറച്ചുടി സൂക്ഷിച്ച് ചെയ്യേണ്ട
ആണാണ് അല്ലാതെ നീ പോറത്തോട്ട് എന്തേലും ചെയ്ത് കൊടുത്ത് തുടങ്ങിയോ
പോറത്തോട്ട് ഇപ്പ ഞാൻ ഒന്നും ചെയ്ത് കൊട്ത്തില്ല ചെറുപ്പായിട്ട് തയ്ക്കുന്നതായിട്ട് ചെയ്യുന്നതെ ഒള്ളൂ പിന്നെ ഇനിയിപ്പം ഒരു ബ്ലൗസ് ഒക്കെ വെട്ടി വെച്ചിരിക്കുന്നു അങ്ങനെ കോറെ തഴ്ക്കാനൊക്കെ ഉണ്ട് പനി ആയതു കൊണ്ട് അതൊന്നും തഴിക്കാൻ പറ്റില്ല
അത്ത് വേറെ അപ്പർത്ത്ന്ന് എന്തോ ഒരു ഉടുപ്പ് തയ്ച്ച് കൊടുക്കണോന്ന് പറഞ്ഞില്ലേ അതിനകത്ത് എന്തെലും ഉണ്ടോ എംബ്രോഡറി ചെയ്യുന്നുണ്ടോ?
അതില് അതായത് പാട്ടുടുപ്പിന്റെ പാവാട അപ്പം കർപ്പ് കൈ വെച്ചിട്ട് താഴെ ഹ് താഴെ ഒരു പട്ട പോലെ വരോലോ അവിടെ എന്തെലും വർക്ക് ചെയ്യണം പിന്നെ കഴുത്തിലും എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു വന്നപ്പളെ അത് ഞാൻ ചെറുതായിട്ട് എന്തെ
നീ എത്രയാ മേടിക്കുന്നെ പൈസ ഒരു ഉടുപ്പ് തയ്ക്കുന്നതിന്
ഇതിപ്പം ഒരു ചെറിയ ള്ളതാ അപ്പ ഞാൻ വിചാരിച്ചു ഒരു ഒര് നാണൂറൊക്കെ മേടിക്കാന്നാ വെച്ചേക്കുന്നേ
ഉം നാണൂറൊക്കെ അല്ലേ.
പിന്നെ ഇത് ആഹ് ഇതിപ്പോ അറിയാവന്നുള്ളതും കൂടിയാ അപ്പം ആഹ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ അധിക ഓർഡർ എടുതുടങ്ങില്ല അപ്പ ഇപ്പ വരുന്ന കുറച്ച് കുറവക്കാ മേടിക്കുനേ
അഹ് നമ്മൾ അത്ര പെർഫെക്ഷൻ അല്ല ല്ലോ
അഹ് അതാ പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം തെക്കുന്നത് എടി നീ പറഞ്ഞ കേ കേട്ടില്ലായിരുന്നു
അല്ല സാധാരണ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ കുഞ്ഞു ഉടുനെ പത്ത് നാനൂറ് രൂപ കൂടുതൽ അവര് വേക്കും ഇതിപ്പ നീ ഇത്രയിലേ വാങ്ങ
അഹ് ആണ് അഹ് ണ് ഞാൻ തന്നെ ബ്ലൗസ് ഇങ്ങനെ ഓണത്തിന് ഞങ്ങളുടെ കോളേജിന്റെ പ്രോഗ്രാമിന് കൊടുത്ത അതിന് സാധാര നാണ് നാണുറോ എത്രയോ രൂപയായി മുന്നൂറ്റി എൺപത നാനൂറ് രൂപ അത്ര രൂപയൊന്നും ഇല്ലയി അപ്പൊ അന്ന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ബ്ലൗസ് ഒക്കെ ഇങ്ങനെ തയ്ക്കാം പഠിക്കൻന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അതു മാത്രല്ല ഞാനാങ്കും സമയം ഇല്ലാത്ത നീ അന്ന് കണ്ട ഒരു ചുമന്ന ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് പിന്ന അടുത്തൊള്ളരു കൊടുത്തത് തായ്ക്കാനായിട്ട് അപ്പൊ കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവര് പറ അന്ന് നൂറ്റമ്പത് രൂപയള്ളൂ നൂറ്റമ്പത് രൂപയ്ക്ക് തരാന്ന ബ്ലൗസ് നോർമൽ ബ്ലൗസ് ആഹ് വർക്കൊക്കെ ഞാന പ്പം മേടിക്കാൻ ചെന്നപ്പോ അതിന്ന് ഉടനെ മുന്നൂറ് രൂപയാണ് നൂർ ചമ്പ വരട്ട നിന്നവർ ആക്കേ എത്ര ചോദി് എന്ത അതി മുന്നൂറ് രൂപയാണ് ബ്ലൗസ് എന്ന് പറഞ്ഞത് അതാകെ അവര് ചെയ്യുന്നച്ച ഒരു പട്ടത്ത സംഭവം അടിു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞ മുന്ന കന്നെ ന ക നില്ല കഴു കൊടുത്ത് പക്ഷെ അവത് ആദ്യം നൂറ്റമ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നമ്മള് സൃതിയും മുന്നേറുന്നു എനിക്ക് ഫെയർ ആ തോന്നിേ പിന്നെ അതുകൊണ്ട് അന്ന എനിക്ക് ബ്ലൗസ് അങ്ങനെ കഴിക്കുന്ന വലിയ രീതിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ പരീക്ഷിക്കാനൻ നിന്നുള്ള സമയവും ഇല്ലായിരുന്നു അതോൊണ്ട് ഞാൻ ഇപ്പം ബ്ലൗസ് ഒക്കെ കഴിക്ക കുറച്ചൊക്കെ പഠിച്ചു ഇഷ്ടമുണ്ട്
നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ സമയം പോല ഇരന്ന് തയ്ക്ക ഇത് പെട്ടെന്നാണെങ്കിൽ പറ്റത്തില്ല നമുക്ക് സ്വന്തമായിട്ട്
ഉം അത് ശരിയാ സമയമുണ്ടെങ്കില് പറ്റത്തൊള്ളൂ ആമ്മയൊക്ക കുഴപ്പം കൂടിയണിൽ നമുക്ക് പെട്ടെന്ന്ും ചെയ്യത്തില്ലല്ലോ
വീട്ടിലൊക്കെ തയ്ച്ചു കൊടുക്കുന്നവര് പൊതുവേ കുറച്ച് കുറവാാണ് മേടിക്കുന്നത് കടയിടുന്നിടത്താണെങ്കിൽ നല്ല പൈസയാ
ആണോ ഇതൊന്നന്ന് ഞാൻ കട യുുന്ന കൊണ്ടണ്ട് കൊടുക്ക അതാ ഇത്രയും എമൗണ്ട് ആരുന്നു അതും അവർക്ക് പയ്ക്കാനായിട്ട് വലിയ ഉം കഴ അറിയത്തില്ല കുറെൊക്കെ വെട്ടിയൊക്കെ കഴുത്തൊക്കെ സൈഡിലോട്ടൊക്കെ അങ്ങനെ മോശമായിട്ട പച്ച
അത് നല്ല പോലെ തയ്ച്ച തരുന്നവർക്ക് പൈസ കൊടുത്താ നമുക്ക്ത്ര വിഷമോ ഇല്ല ഇതിയിപ്പോ കുളംക്കി തരുമ്പോ കൊടുക്കുമ്പോ പ്രശ്ന
ഉം ഞാനൊന്ന അതോട് പറയുകയും ചെയ്തിക്കുന്ന കഴത്തൊക്കെ ഇങ്ങോട്ട് മാറിയൊക്കെ പോകുന്നത് അതുകൊണ്ട് മാത്രല്ല ഞാൻ കൊടുത്ത കഴത്തിന്റെ കസ്റ്റൻസുംല്ലോ അവര് വിളിച്ചത് നോർമൽ ആയിട്ട് ഒരു വത്ത പോലത്തെെയോ എന്ത കൈ വ നിക്ക് അത്രയും പൈസട്ട എനക്ക്ായാലും കോട്ട അതൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കണം എന്നൊക്ക ഒരു മോട്ടിവേഷൻണ്
അതാണ് ഇങ്ങനെയൊക്കെയ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോാണല്ലോ നമ്മള് സ്വയം പഠിക്കുകന്നെ
ഉം അതെ
ഞാന് വീഡിയോ ഒക്കെ നോക്കി തേക്കും ചിലതൊക്കെ
ഉം വീഡിയോപ്പം വീഡി ഒക്കെ ഉള്ളത കൊണ്ട് നമുക്ക് പോയി പഠിക്കേണ്ട ആവശ്യമല്ല ഫോണി കൂടെൊക്കെ നോക്കി പഠിക്കാലോ
അതണ്ടായ ഫ്രീ വൈകി വിളിക്കാം വൈകിട്ട് വിളിക്കാന്നേ ഉ ഉം